ഹലോ
ഹലോ
കേക്കാമോ
ആ കേൾക്കാലോ
ആ എന്നാ ഉണ്ട് വിശേഷം
സുഖം
ഉം ഉം എവിടെ വീട്ടിലാണോ?
അല്ല
ഉം ഉം വേറെന്താണ് ഏയ് വെറുതെ മഴയൊക്കെ ഉണ്ടോ?
മഴയില്ല ഭയങ്കര ഏഹ് വെയിലൊക്കെയാണ് രണ്ടു ദിവസം മുന്നേ ഒക്കെ വെയിലാരുന്നു.
മ്മ്
അവിടെയോ
ഹലോ കേൾക്കാവോ
ആഹ കേൾക്കാം
ആ ഓക്കെ
ഉ ഇപ്പം വെയിലാ അല്ലെ ഇന്നലെ ഞങ്ങൾ പ അതായിരുന്നു ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് ഇപ്പോ കുഴപ്പമില്ല ആ ഫുഡ് കഴിച്ചു കഴിച്ചോ
കഴിച്ചില്ല കഴിക്കണം
ആണോ ഉ ഉം പിന്നെ വേറെന്താണ് കഴിക്കാൻ മീൻകറി ഉണ്ടായിരുന്നു ആഹ കോവക്കാ തോരൻ മീൻ വറുത്തത് അ അത് ഉം അവിടെ ഉം ആഹ കഴിച്ചില്ലല്ലെ ആഹ് ആഹ് ഉം വീട്ടിലൊക്കെ എല്ലാരും സുഖയിട്ടിരിക്കുന്നോ
എവിടെയാാണ്
ആഹ എവിടെയാ സുഗായിട്ടിരിക്കുന്നു
ആണോ മാരിഡാണോ
ആ അതെ അതെ
ആഹ ആരൊക്കെ ഉണ്ട് വീട്ടില്
വീട്ടില അമ്മ അച്ഛൻ ഹസ്ബൻഡ കുട്ടികള്
ഉം ജോലി ചെയ്യുന്നുണ്ടാ
ആഹ ഇല്ല ജോലി ചെയ്യുന്നില്ല
ആഹ
ഉം അവിടെയൊ
വീട്ടിലോ അച്ഛനമ്മ
ആഹ
അൺമാരീഡ് ആണ്
ആണോ
ആഹ് വേറെന്താ ഹലോ
ഹലോ കേക്കാവോ ഹലോ
ഹലോ റെയ്ഞ്ചിഷു ഉണ്ട് മോ ളി കട്ടായി പോഉന്ന്ണ്ട് കട്ടായി മീൻസ് സൗണ്ട് കട്ട ട്ടൗന്ന്
ആഹ് ഓക്കെ ഓക്കെ
ഉം ഉം
വേറെന്താ വിശേഷം
ഉ വേറെന്താ വിശേഷം ഒരു വിശേഷൊല്ല എന്താ വർക്കെന്തേലും യ്യു ന്നുണ്ടോ
ഞാന് അങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നുല്ല ആഹ് പാർട്ട് ടൈ ആയിട്ട് ജോലി ചെയ്യുന്ന്ണ്ട്
ആഹ് ആഹ് ഉം ഉം ഉം ഉം ചട്ടാമി വേറെ ഹ് ഹ് വേറെന്താ ഞാൻ ആദ്യം ത്ത എനിവെ ഏ ആഹ് ആഹ് ചായടെ സമയം ആയി വരുന്നു മൂന്നര നാലു മണി നാലരക്ക്യാവും ഇവടെ ചായ കുടിക്കുമ്പത്തേന്
ആണോ ആഹ് ചായ ക്സ് പ്രശലായിട്ട്
സ്പെഷ്യലായിട്ടൊന്നുല്ല
ആണോ
എന്തെങ്കിലും സ്നാക്സ് ഇഞ്ഞ് ഉണ്ടാക്കണം നല്ല പഴംപൊലിയോ പരിപ് വടെ അങ്ങനെ എന്തെ റക്കെ ചെലപ്പോ ഉണ്ടാക്കും ചെലപ്പം പൊറ്ത്ത്ന്ന് വാങ്ങും ചെല്പ ച്ച് ണ്ടാക് ഉണ്ടാകും ഞാനൊക്കെ അറിയാം സെൽപ്പം പൊർത്ത്ന്ന് വാങ്ങും
ആ ആ
ഉം
എന്താ ഉണ്ടാക്ക അറിയുന്നെ
പഴംപൊരി ഉണ്ടാക്കും പരിപ്പട ഉണ്ടാക്കും ഉള്ളിവട ഒക്കെ ഇണ്ടാക്കും അത്യാവശ്യം എല്ലാം തന്നെ ഇണ്ടാക്കും കൊഴപ്പില്ല ഉം എണ്ണപ്പലഹാരാ കഴിക്കുവോ
കഴിക്കില്ല
ഉം ഉം
കുറവാ
ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ ഇണ്ടോ
ഇല്ല
ഇല്ല ആ
ആ
നോൺ വെജ് ആണോ അതോ വെജ് ആണോ ഇഷ്ടം
എനിക്ക് നോൺ വെജ് ഇഷ്ടാണ് വെജ് ഇഷ്ടാണ് എല്ലാം ഇഷ്ടാണ്
എല്ലാം കഴിക്കുലെ
ഓ
ഉം ഉം നല്ലത് കുക്കിങ് ഒക്കെ അറിയാമോ
ഉം ആം പപ്പടം കാച്ച അറിയാം
ആഹ
പിന്നെ ഏ മൊട്ടക്ക് മൊട്ട ബുൾസയ് അടിക്കാൻ അറിയാം
ഉം
അത്യാവശ്യം വേണ്ടൊക്കെ അിയാം
അറിയാലേ അത്യാവശ്യം ജീവിച്ച് പോവാനുള്ള പൊടിക്കൈകളൊക്കെ ഉണ്ട് കൈയ്യിലല്ലേ
ആ
ഉം മതി മതി ഉം ഉം വേറെ എന്താ വേറൊന്നും ഇല്ല ഇതൊക്കെ തന്ന വിശേഷം
എവിടെയും പോയിട്ടില്ലേ വെക്കേഷൻ ഒന്നും ഫാമിലി
പോയിട്ടുണ്ട്
ആ
ആ ഇപ്പൊ പിന്നെ സ്കൂൾ തുറന്നോണ്ട് എങ്ങും പോവാൻ ടൈമി വെക്കേഷന് ഞങ്ങൾ കൊടൈക്കനാൽ പോയി യിട്ടുണ്ടാരുന്നു കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു പിന്നെ വാഗമൻ ഒക്കെ പോയിട്ടുണ്ടാരുന്നു
ആണോ
ഉം എന്തോ
ഫാമിലി ആയിട്ടാണോ
ആ ഫാമിലി ആയിട്ട്
ആ ഓക്കെ
ഉം പിള്ളേർക്ക് ട്രിപ്പൊക്കെ ഭയങ്കര ഇഷ്ടവാ അപ്പൊ ചുമ്മാ അവന്മാരെയും കൊണ്ട് പോകും
ആണോ ആ ഓക്കെ ഓക്കെ
അവിടെയെങ്ങും പോകാറില്ലേ ഫ്രണ്ട്സ് ഒപ്പായിരിക്കും പോണല്ലേ ആണോ ആ ഉം ഉം ഉം
കഴിക്കുക ഒക്കെ ഏ
ഡ്രൈവ് ചെയ്യില്ലേ
ഡ്രൈവ് എനിക്ക് അറിയത്തില്ല ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല
ഏ ഡ്രൈവിംഗ് അറിയത്തില്ലേ ഉം
എനിക്ക് വന്നാ ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ
ആ ആ അത് ആദ്യമായിട്ടാണല്ലോ കേക്കുന്നെ ഇപ്പൊ വണ്ടി ഓടിക്കാൻ പേടിയാന്ന് ഒരാള് ശരി
ആ ചില എല്ലാ രുടെയും മനസ്സ് ഒരുപോലെ അല്ലല്ലോ ആ
ഉം ട്രൈ ചെയ്തിട്ടില്ല ടു വീലർ ഒന്നും നോക്കിയിട്ടില്ല
ഇല്ല ടു വീലർ എനിക്ക് സൈക്കിളോട്ടാൻ അറിയാം പക്ഷെ ടു വീലറൊന്നും ഞാൻ നോക്കിട്ടി ല്ല
ഉം ഉം ഉം ഉം വേറെന്നാ ആ ഞാൻ ടൂ വീലർ
ഉം ഫോർ വീലറിയില്ല
ആഅ ഫോററിയത്തില്ല ഫോറ് പഠിക്കണം ആഹ ടു വീലറ് സ്വന്തവായിട്ടെണ്ട് എനിക്ക് ജൂപ്പിറ്റർ ടി വി എസ് ന്റെ
ആണോ
ഉം
ലോണൊക്കെ ഇട്ടാണോ എടുത്തേക്കുന്നെ
ആഹ ലോണെണ്ട്
ആണോ ഉം കൊടുത്തിട് എടുത്തിട്ട് കൊറന്നാളായോ
എടുത്തിട്ട് ഇപ്പം ഒരു വർഷം
എത്ര
ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം
ഒരു വർഷം
ഉം
ഇതിനെ ടി വിസ് എടുക്കാൻ കാരണം എന്താ ടി വിസി എടു ടുക്കാൻ കാരണം എന്താ
ടി വി എസ് എനിക്ക് ആദ്യമേ തന്നെ ടി വി എസിന്റെ ഒരു വണ്ടി ഒണ്ടായിരുന്നു വീഗോ
ഇം
പിന്നെ ആ ആ ഒരിത് വെച്ചിട്ട് ഇത് നല്ല വണ്ടിയാന്ന് ഇങ്ങനെ കേട്ടു അതുകൊണ്ട് എടുത്താ ഉ ഉ അല്ല എക്സ്ചേഞ്ച് അല്ല
ഇം
എന്റെല് ഒണ്ടായിരുന്നത് അത് ഉം അല്ലാതെ കൊടുക്കുവ ചെയ്തത്
ആണോ അതേതായിരുന്നു
ആ വീഗോ ഒണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞ ഒരു ഫാസിനോ എടുത്തു യമഹേടെ അത് കഴിഞ്ഞ താനക്ക ചോക്കി ട്രൂ വീണ്ടും ടി വി എസ്
ഉ വീട്ടിലന്നേരം ഫോർ വീലില്ലേ
ആഹ് ഇല്ല
ഇല്ല ഹസ്ബ അസ് ഹസ്ബൻനോ
ഒണ്ടായിരുന്നു അത് ഞങ്ങള് കൊടുത്തു ഇപ്പം വേറ വങ്ങാൻ നോക് കുന്നുണ്ട് ഉ
ഉ ഹസ്ബൻഡന്തായ വർക്കെയ്യുന്നുണ്ടോ
ഉം ഹസ്ബൻഡ് കൊറിയർ സർവീസ് ആണ് ആം
ഓഫീസിലാണോ എങ്ങനെ
എ ഇല്ല അവര് സബ് എടുത്തേക്കാണാ എന്നിട്ട് റൂട്ട് ഉം ഉം ഉം പിന്നെ വേറെ എന്താ ആ വേറെന്താ കൃഷിയൊക്കെണ്ടോ നിങ്ങക്ക്
ആ അത്യാവശ്യം ആ ഒരു അഞ്ചര ഏക്കർ സ്ഥലവൊണ്ട്
ഉം ഹം അത്രെ ഉണ്ടോ അയ്ല് എന്താ കൃഷി എറക്കുട്ടുണ്ടോ എന്തെങ്കിലും
ആ കൃഷി എറക്കിട്ടുണ്ട് കൃഷി ഇറക്കിയിട്ടന്ന് വെച്ചഴിഞ്ഞാല് പച്ചക്കറി കൊറച്ച് പിന്നെ കൊറച്ച് തെങ്ങ് കവുങ്ങ്
ഉം ഉം അപ്പൊ അത്യാശ്യം വീട്ടിലേക്കുള്ള ഒന്നും പൊർത്തിന്നെ വാങ്ങണ്ട അടുക്കള ആവശ്യത്തിനുള്ള ഒക്കെ ഉ ഉ ഉ ആണോ പാടം ഒണ്ടോ ഉം ഉം ഉം ആരാണ് കൊയ്യുന്നതും മെതിക്കുന്നതൊക്കെ നിങ്ങക്ക് പണിക്കാരുണ്ടോ ആ
പണിക്കാരൊന്നുല്ല ഞങ്ങളെന്ന ചെയ്ത്
ആണോ ആ
ഉം പണിക്കാര് വെച്ചാല് ഈ കൊയ്യേണ്ട സമയാമ്പോഴ്ത്തേക്കും പൊൻത്ത്ന്ന് ആൾ കൊണ്ടുവര്ല്ലാണ്ട് നടേണ്ട സമയോം കൊയേണ്ട സമയൊല്ലെ അമക്ക് പൊർത്ത്ന്നാളെ കൊണ്ടരണ്ടാവശ്യം
ആഹ് ആവശ്യൊള്ളൂ ആഹ് ആഹ് ഉം ഉം ഉം ഇപ്പൊ കണ്ടൊന്നും അങ്ങനെ കാണാനി എല്ലാം നെകത്തി വീട് വെക്കും കെട്ടിടം വെക്കുക ഒക്കെ ചെയ്തേക്കുവല്ലേ കാരണം എല്ല പാലക്കാട്ട് സൈട്ലോട്ടൊക്കെ പോണം കണ്ടം ഒക്കെ വരിയായി കാണെങ്കിൽ
കണ്ടോക്കെണ്ട് വല്ലപ്പോഴും പൊർത്തെർങ്ങിയാ മതി
ഹും ഹ് ഹ ആണോ ഉം ഞങ്ങൾ ഇവിടൊന്നും അങ്ങനെ കണ്ടൊന്നും കാണാഇല്ല ഉം
ആ പിന്നെ കൊറച്ച് തെങ് തെങ്ങുണ്ട് ഇച്ചിരി കവുങ്ങുണ്ട്
ഉം
പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസ്ഒക്കെണ്ട് ഈ പ്രാവശ്യം ഞാ കൊറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ട്
ആണോ കപ്പ കഴിക്കും
കഴിക്കോ ഇഷ്ട്ടാണോ
ഉം കപ്പക്കെ ഇഷ്ട കപ്പ ചക്ക ക്കെ ഇഷ്ട
ആണോ കപ്പക്ക് കറി ഏറ്റവും ഇഷ്ട്ടേതാ
എന്തോ
കപ്പയ്‌ക്ക് ഇഷ്ടപ്പെട്ട കറി ഏതാ
കപ്പക്ക് മീങ്കറി
മീൻ കറിയ ഞങ്ങൾ ഇവിടെയൊക്കെ മൊളകാണിഷ്ട്ടം മുളക് പൊട്ടിച്ചത്
ആ ചമ്മന്തി മറ്റേ ചെണ്ട പുഴുങ്ങുവാണെങ്കിൽ ഉം ചമ്മന്തിയരക്കും അല്ലാണ്ട് ഇങ്ങനെ ഉം അരപ്പൊക്കെ ചേർത്ത് വിൽക്കാണെങ്കി ട്ട് എന്തെങ്കിലും ചാറ് വെ മോ ബീ മോര് കറിയോ അല്ലെങ്കിലിറച്ചിക്കറിയോ അങ്ങനെ എന്തെലൊക്കെ
ആഹ് നല്ല കപ്പയും നല്ല ബീഫും കിട്ടണം അല്ലെങ്കില്
ഉം അടിപൊളിയ
ഉം
ഉം ബീഫൊക്കെ ഭയങ്കര ഇഷ്ടാന്ന് തോന്നുണു
ആ ബീഫ് ഇഷ്ടാണ്
ഉം ഉം
ഉം ഞാൻ പറഞ്ഞില്ലേ ഞാനെല്ലാം കഴിക്കും
പൂവല്ലെ ആ അം അമ്മെഎല്ലാം ണ്ടാക്കിതരൊ ഉം ഉം ഉം ന്നാ ശെരി ഞാൻ പിന്നെ വിളിക് ക്ക്യാവേ
ആഹ് ശരി
ആഹ് ഓക്കെ